കേക്കുന്നൊണ്ടോ
കേക്കാം
ആ ഇപ്പം ആഹ് ഈ സിനിമയെപറ്റിയെക്കെ ക്ക പറയാൻ അഭിപ്രായം ച പഴയ കാലഘട്ടത്തിലെ സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിലുള്ള വ്യത്യാസം അതിനെപ്പറ്റി എന്താ പറയാനുള്ളെ?
സിനിമ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പറയാം. ഉം സിനിമ എന്ന് പറയുന്നത് മനുഷ്യജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തിട്ടൊള്ളൊരു സാധനമാണ്, അതായത് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ട് ണ്ടായിരുന്ന ഒരു സാനവാണ് സിനിമാന്ന് പറയുന്നത് പ്പം മനുഷ്യർടെ ജീവിതവാണെങ്കിൽ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അവർക്ക് ഇമാജിനേഷൻ ആണെിലും നമുക്ക് എങ്ങനെയൊക്കെണി ക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സിനിമ എന്ന് പറയുന്നത്.
ഉം ഒരു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഈ നാടകം പോലത്ത സംഭവങ്ങളൊക്കെല്ലേ ഉണ്ടായിരുന്നുള്ളു പിന്നീടല്ലേ അതൊക്കെ സിനിമ രൂപത്തിലോ
നാടകവു അല്ല നാടകവു അല്ല ആദ്യം ഉണ്ടാകുന്നത് കലാരൂപങ്ങളാ ഉം പാട്ട് ങ് അല്ലെങ്കിൽ നൃത്തം പ്പൊ കേരളത്തിന്റെ കാര്യം പറയാണെങ്കിൽ കഥകളി ഉണ്ടായി. കഥകളിൽ നിന്നും പിന്നെ വേറെ വേറെ കലാരൂപങ്ങൾ ഉണ്ടായി ഈ കലാരൂ രൂപങ്ങളിൽ നിന്നാണ് അഭിനയം എന്നൊരു സംഭവം ഏഹ് ഉത്ഭവിക്കുന്നത് അപ്പൊ ഈ അഭിനയം എങ്ങനെ പിന്നെ ക്യാമറ ഉണ്ടായി ക്യാമറയ്ക്കാത്ത് പിന്നെ പഠിച്ചു എല്ലാം ഒരു എവല്യൂഷനാണ് അപ്പം ഓരോ മനുഷ്യരുടെ ജീവിത ആണെങ്കിലും അല്ലെങ്കിൽ അവ അവരുടെ ഇമാജിനേഷനിൽ വരുന്ന എന്ത് കഥയാണെങ്കിലും അതിനെ ഇങ്ങനെ പോർട്ട്രേ ചെയ്യാം എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് സിനിമ ന്ന് പറയുന്നത്. അപ്പൊ പണ്ടത്തെ കാലത്ത് സിനിമ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ. ഏഹ് ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടല്ല കാര്യം ഭയങ്കര അവാർഡ് പടം പോലെ ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് പോകുന്ന സിനിമകളായിരിക്കും കൂടുതല്. പക്ഷേ എന്തിരുന്നാലും അതിന്റെ ഒരു ഭംഗീന്നു പറയുന്നത് നമ്മള് കണ്ടിരിക്കുമ്പഴേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. റോ ആയിട്ടുള്ളത് പച്ചയായ മനുഷ്യന്റെ പച്ചയായ മനുഷ്യന്റെ. കുറേ കാര്യങ്ങള് കാണിക്കുന്നു ഒത്തിരി മലയാള സിനിമകളായാലും വേറെ ലാൻഗേജിലുള്ള സിനിമകളായാലും
ഉം ചെല നടന്മാരും നടിമാരും ഒ ക്ക് ആ ആളുകളുടെ മനസ്സിൽ ഇന്നും അവരൊക്കെ ജീവനോട് ഉണ്ടായിരിക്കത്തില്ലെ എങ്കി പ്പോലിന്നും മലയാളി മനസ്സില് തറഞ്ഞ് കിടപ്പുണ്ട് അല്ലേ ഓരോരുത്തര് ഇപ്പോഴും നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു കേക്കാം ഇന്ന നട ഇന്ന നടി മരി മരണപ്പെട്ടു പോയി ആക്സിഡന്റ് പറ്റിപ്പോയി അവരെയൊക്കെ ഇപ്പോഴും ഓർ ത്തിരിക്കുന്നുണ്ട് അല്ലെ സിനിമ എന്നൊക്കെ പറയുമ്പം ഇവര് ഈ അഭിനയിക്കുന്നതിനെക്കാട്ടിം അത് ഡയറ ഡയറക്ട് ചെയ്യുന്ന ആളുകളെ കാട്ടീം എനിക്ക് തോന്നുന്നു പക്ഷെ അവരുടെ എഫേർട്ട് ആണ് കൂടുതൽ അതിലുള്ളത് കാര്യം അവരാണല്ലോ ഈ കഥ ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. പക്ഷെ ഈ അഭിനയിക്കുന്നവർക്കാണ് കാണികൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവര് അവരുടെ ആ ഒരു കഴിവിനെ. അല്ലെ ശരിക്കും എഫോർട്ട് ഇടുന്നത് മ ആ
ക്രൂ ആണ് ഇമ്പോർട്ടൻറ് എന്ന് പറയുന്നത്. ക്രൂ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതേപോലെ ഇരിക്കും അഭിനേതാവ്. അതായത് ഇപ്പം. ഒരു ക്യാമറയുടെ മുമ്പിൽ ചെന്ന് പോയിരുന്ന് അഭിനയിക്ക എന്ന് പറയുന്നത് നൂറുകണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ക്യാമറയെ നോക്കി ട്ട് ഒന്ന് കരയാന്ന് പറഞ്ഞാ അതത്ര സിമ്പിളാ
സിമ്പിളായിട്ടുള്ള കാര്യല്ല. ആളുകളുടെ മുമ്പിലും പലർക്കും മടിയാണ് ചിലപ്പം അയ്യോ ഷെയിമായിട്ടൊക്കെ തോന്നും പക്ഷെ അതൊരു ധൈര്യം ആ ഒരു അതൊക്കെ. ഭയങ്കര വല്യ
ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി അത് പോർട്രേ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു വല്യ കാര്യാ. വല്യ കാര്യംന്നു പറഞ്ഞാ വളരെ വലിയ കാര്യാ. അത് ശൈയായിട്ടുള്ളവർക്കത് ഭയങ്കരമായിട്ട് മനസ്സിലാവും.
ഉം അത് തന്നെ ഇപ്പം നമ്മളിപ്പ ഇന്ന് കാണുന്ന വല്യ വല്യ നടന്മാരും ഇപ്പം ജീവിച്ച് ജീവൻ ജീവനോടെ ഉള്ളവരായാലും മരിച്ചവരാണെ പോലും. അവരൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ഇല്ലായ്മയിൽ നിന്ന് ഭയങ്കരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാ കൂടുതൽ പേരും. പക്ഷെ ഇന്നവർ. ടെ ജീവിതം ഭയങ്കര ഭയങ്കര ആർഭാടമായിട്ടുള്ള ജീവിതവാ പക്ഷെ അവര് അത്രയും സമയം കഷ്ടപ്പെട്ടതിന്റെ ബലം അവർക്ക് ഇപ്പൊ
ഉണ്ട് ഉണ്ട് പക്ഷെ ആ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പം നെപ്പോട്ടിസം എന്നു പറഞ്ഞ സാധനമുണ്ട്. അതായത് ഈ നടമാരുടെതന്നെ മ ക്കൾമാര് സിനിമയിലോട്ട് വരുന്ന ഒരു സംഭവം ഉണ്ട്. നല്ലതും ഉണ്ട് അതില് ചീത്തയും ഉണ്ട്. ആ അവര് വരുന്നതോടു കൂടി പൈസയുണ്ട്. ബാക്കിയുള്ളതുണ്ട് സെയിമുണ്ട് എല്ലാം ഉണ്ട് അവരെല്ലാം അങ്ങനെ ഉണ്ടായിട്ട് ജനിച്ചു വന്നവരാണ് നെപ്പോട്ടിസം കിഡ്സ് എന്ന് പറയുന്നത് പക്ഷെ അല്ലാതെ താഴേക്കിടേന്ന് കഷ്ടപ്പെട്ട് ആ നടന്മാരെ പോലെ തന്നെ കഷ്ടപ്പെട്ട് വരുന്ന ഒ ത്തിരി ഒത്തിരി ആക്ടേഴ്സ് ഉണ്ട് അപ്പം റീലിലൊക്കെ തന്നെയാണെങ്കിൽ എന്ത് നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് എന്ത് നല്ല ആക്ടേഴസ് ഉണ്ട് പക്ഷെ അവരാരും ബിഗ് സ്ക്രീനിലോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ആൾക്കാർക്കെപ്പോഴും എല്ലാത്തിനെയും കളിയാക്കാനാണ് ഇഷ്ടം.
കുറച്ചാൾക്കാരൊക്കെ ഇപ്പം തന്നെ ഇപ്പൊ ഈയിടയിൽ തന്നെ ഇങ്ങനെ സിനിമയിലോട്ടൊക്കെ വന്ന് ഈ റീലൊക്കെ ചെയ്യുന്നവരൊക്കെ വന്നിട്ട് കൊറച്ച് ഹിറ്റ് ആയേരുന്നു അല്ലെ. ചിലരുടെയൊക്കെ തലവര പെട്ടെന്നാ മാറുന്നത് ആ അതെ. അത് തന്നെ പെട്ടെന്നായിരിക്കും ചിലർക്കൊക്കെ അവരൊക്കെ ആളുകള് അറിയപ്പെടുന്നത് ചിലപ്പേ അ ഇത്രയും നാള് ഉള്ള ലെജ ന്റീനക്കാട്ടിം മേളിലോട്ടൊക്കെ പെട്ടെന്നൊക്കെ അവര് തന്നെ വരാറുണ്ട് അല്ല വരും അവരുടെ കഴിവനുസരിച്ച് അവര് വരും
ആ വരട്ടെ അവരുടെകഴിവ് അനുസരിച്ച് വരട്ടെ
പിന്നെ ചെലർക്കൊക്കെ സിനിമയിൽ അഭിനയിക്കാം ഉവ്വ് ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുന്ന് കേൾക്കുമ്പോ ചിലർക്കൊക്കെ പുച്ഛം പുച്ഛവുള്ള ഒരു കാലഘട്ടവല്ലേ ഉണ്ടായിരുന്നല്ലോ ആഹ് കൂടുതലും ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ആഹ് ആ കുട്ടികളൊക്കെ ആഗ്രഹങ്ങളൾ ഉണ്ടായിട്ടും വിടാതെയും പിന്നെ ഒരു തെറ്റായ രീതിൽ അതിനെ കാ കാ കണ്ണിൽ കാണുന്ന ആളുകളും ഉണ്ട് ഇതിന്റെ പുറകില് മോശം കാര്യങ്ങളാ നടക്കുന്നേന്ന്.
ആഹ് അതെ പക്ഷെ മോശം കാര്യങ്ങൾ ന മോശം കാര്യങ്ങള് നടക്കുന്നുണ്ട്. പക്ഷെ എന്ത്തന്നായാലും ആ മോശംകാര്യത്തിലുപരി ആ കലയോടുള്ള ഒരു പാഷൻ എന്തെന്ന് പറഞ്ഞ ചില ആൾക്കാർക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റത്തില്ല
അതെ എല്ലാ ആൾക്കാരും ഇപ്പോ ഒരുപോലെ ഒരു കാര്യത്തിന് എടുത്തിട്ട് ഒരു തെറ്റായ രീതി പോകണോന്നില്ലല്ലോ നല്ല രീതിയിൽ അതിനെ കൊണ്ടു നടക്കുന്ന ആൾക്കാരു ഉണ്ടല്ലോ.
തീർച്ചയായിട്ടും ഉണ്ട്
ഉംഉം
അതിപ്പം അത് മലയാള സിനിമയില് എന്തിപ്പം പറയാ മലയാള സിനിമ മോ ളിവുഡ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഭയങ്കര ഏഹ് കിടിലായിട്ട് മാറിക്കൊണ്ടിരിക്കുവാ വന്ന് വന്ന് അതായത് ഈയൊരു കാര്യം ഒഴിചോഴിഞ്ഞാൽ അതായത് ഈ ഇപ്പൊ പറഞ്ഞ ഈ വിഷയം വ്ൾച്ചു കഴിഞ്ഞ ഏഹ് കാസ്റ്റിങ് ആണെങ്കിലും. കഥയാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം ഒര്. ഫീകായിട്ട് മാറിക്കൊണ്ടിരിക്ക ഇപ്പ കന്നഡ തെലുങ്ക് മൂവീസൊക്കെ നോക്കിക്കഴിഞ്ഞ നമുക്ക് മനസ്സിലാവും ഒരു ലോജികുല്ലാ ത്ത കാര്യങ്ങളാണ് പക്ഷെ മലയാള സിനിമ നോക്കി കഴിഞ്ഞ കൂടുതൽ അതിൽ ലോജിക്ക. ലോജിക്കാണ് മെയിൻ ലോജിക്കില്ലാത്ത ഒരു സാനം മലയാളികൾക്ക് അടിച്ചേൽപ്പിക്കാൻ. പാടാണ് അല്ലെങ്കി അവരെ ക്കൊണ്ടത് പറ്റത്തില്ല. ഉം പിന്നെ ഒരുപാട്- ഫ്ലുവെൻസെയ്തിട്ടുള്ള മൂവീസ്ന്ന് പറയുന്നത് അവര് എ എന്താ ഈ ഇഗ്ലീശ്. മൂവികളാണ് ഏറ്റവും കൂടുൽ ഹൊ ഹോളിവുഡാണ് എപ്പഴും നമ്മളെ ഇൻഫ്ലുവെൻസ് യ്യുന്ന മൂവീസ് എന്ന് പറയുന്നത്. അ ലോജിക്കുവല്ല. ഇമാജിനേഷനൊ അല്ല അ അതൊരു വേറെ ലോകവാണ് ഹോളിവുഡ് എന്ന് പറയുന്നത്. മോളിവുഡ് എന്ന് പറഞ്ഞത് അതിന്റെ ഒരു പാർട്ട്‌ മാത്രാണ് അപ്പം. ഹാ അറിയപ്പെടാതെ പോന്ന എത്രയോ നല്ല നല്ല അണ്ടറേറ്റഡ് മൂവിസ് ഉണ്ട്. എന്ത് നല്ല എന്ത് നല്ല. പടങ്ങളുണ്ട് പക്ഷെ അതെല്ലാം. ഇങ്ങനെ ഇടിയില്ല ആ എന്തുവാ ഡാൻസില്ല പാട്ടില്ല എന്നൊക്കെ പർഞ്ഞ്. മാറ്റി വെക്കുന്ന ഒത്തിരി പടങ്ങളുണ്ട് മലയാളികൾ. ടെ മെയിൻ കൊഴപ്പോം അത് തന്നാണ് അത് മലയാള സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ഇങ്ങനാണ്. ആദ്യമേ ഒരു ടൈറ്റിൽ കാർഡ് ഉണ്ടാവും. ടൈറ്റിൽ കാർഡ് വന്നു കഴിഞേഞ്ഞ പിന്നെ അ എടയ്ക്കിടയ്ക്ക് പാട്ടുകൾണ്ടാവും. അത് കഴഞ് എന്തെങ്കിലും ഇടി കാണും പ്രേമം കാണും. അ ഇത് തന്നെ മലയാള സിനിമ എന്ന് പറയുന്നത് പക്ഷെ, ഇത് മാത്രല്ല മനുഷ്യന്റെ ജീവിതം എന്ന് കാണിക്കുന്ന. പല പല അണ്ടറൈറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല പടങ്ങള് ഒത്തിരിയുണ്ട്. അതൊന്നു ആൾക്കാര് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് ഭയങ്കര സ
ഉം പിന്നെ ഈ ആൾക്കാരുടെ തന്നെ ജീവിതം തന്നെ പലര്ടെം ജീവിതോം. ക്കെ സിനിമയാക്കി കാണാറുണ്ട് അതൊക്കെ ഭയങ്കര അല്ലേ?
പിന്നെ ബയോപിക് ഈ എടേൽ ഇ എറങ്ങീല്. ഈ എടേല് എറങ്ങിയേല് ഇ അതായത് ഉ എ ഇതുവരെ എറങ്ങിയതില് ഏറ്റവും കൂടൽ. ഏവ് ആഹ് ഏറ്റവും കൂടുതല് ക്ലബ്ബ്ല് എടം നേടിയ പടംന്ന്റണത് മൈക്കിൾ ജാക്സന്റയാ പ്പറങിയ മൈക്ക്ളെന്ന് പറഞ്ഞ പടാ അതിന്റകത്ത് ജാഫർ ജാക്സ അഭിനയിച്ച ആ കഥാപാത്രന്നൊക്കെ പറഞ്ഞഴിഞ്ഞ അയ്യോ അമേസിംഗ് മൂവിന്ന് പറഞ്ഞ അമേസിംഗ് മൂവിയാണ്. ഒര് മൈക്കിൾ ജാക്സൻ ഫാൻന് അതെത്രത്തോളം ഇഷ്ടപ്പെടോന്ന് ചോയ്ച്ച് കഴിഞ്ഞാൽ വാ വളരെയധികം ഇഷ്ടപ്പെടും. കാരണം മൈക്കിൾ ജാക്സനെന്ന് പറയുന്ന വ്യക്തി ഈ സോഷ്യൽ മീഡിയ ഒന്നുല്ലാത്ത കാല കാലത്ത് എത്രയൊ ബില്യണൺ ബില്യൺ ആൾക്കാര്ടെ ഒരു ഫാണ്ടം ഉണ്ടാക്കിയൊരു വ്യക്തി അയാള്ന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കി ഈ സോഷ്യൽ മീഡിയന്നൊക്കെ പറയ്ന്ന സാധനം ബേസ്റ്റാവും അമ്മാതിരി ഫാൻസുള്ള വ്യക്തി ആഹ് സിനിമാന്നൊക്കെ പറഞ്ഞ ഉണ്ടല്ലോ അവ് കിടിലം സിനിമാന്ന് പറഞ്ഞ കിടിലം സിനിമെയ അത് കാണാതിരിക്ക ഈ കാ ആഹ് കാണാതിരിക്ക്ന്ന ആൾക്കാർക്കാണ് ആഹ് ഒരു ലെഗസി നഷ്ടപ്പെടുന്നത് അതിന്റെഞി സെക്കൻ പാർട്ടുണ്ടെന്ന് പറയുന്നു അതിന്റകത്ത് ജാഫർ ജാക്സനായിട്ട് അഭിനയിച്ചിരിക്ക്ന്ന വ്യക്തീന്ന് പറയ്ന്നത് മൈക്കിൾ ജാക്സന്റന്നെ ചേട്ടന്റെ മോനാണ് സോ ആഹ് ഡി എൻ എ എന്തായാലും അതിലുണ്ട് അതിലെ ഡാൻസസായാലും അദ്ദേഹത്തിന്റെ സൗണ്ട് മിറ്റേഷനാണെങ്കിലൊക്കെ ഓഹ് എ ഇറ്റ് വാസ് പെർഫെക്റ്റ് പെർഫെക്റ്റെന്ന് പറഞ്ഞ പെർഫെക്റ്റ് അതെ ചെലേ രണ്ട് മൂന്ന് സീൻസിലൊക്കെ നമ്ക്ക് കണ്ട് കഴിഞ്ഞ നമുക്ക് തോന്നും ആഹ് മൈക്കിൾ ജാക്സന്റെ ആത്മാവ് വന്ന് ജാഫർ ജാക്സന്റെ ദേഹത്ത് കേറിയെന്ന് തോന്നും നമ്മക്ക് അമ്മാതിരി അമ്മാതിരി ആക്ടിംഗാണ് പുള്ളി അയ്ന്റകത്ത് കാഴ്ച വെച്ച അത് മിക്കവാറൊരു ഓസ്കാർ കിട്ടാനുള്ള ചാൻസ് ഈ ബയോപിക്കിനെന്തായാലുണ്ട്. ഇതില് കൂട്തല് ഇതിലും കൂടുതല് ആഹ് ക്ലബ് ക്ലബ്ബില് എടം എടം നേറിയ ഒരെണ്ണാണ് എൽവിസ് പേഴ്സ്ലീന്ന് പറഞൊരു വ്യക്തിണ്ട് അതായത് മറ്റെ ഉം ആഹ് ഏഹ് മായ് ഹെൻന്ന് പറഞ്ഞൊരു വല്യ ഹിറ്റായിട്ട്ള്ള പാട്ട്ണ്ട് അങ്ങനെ ഒത്തിരി പാട്ട് പാട്ട്ട്ള്ള അമേരിക്കൻ സിംഗറാണ്. എൽവിസ് പേസ്ലീന്ന് പറയ്ന്നത്. അയാള്ടെ ബയോട്ടിക്കാണ് ഈ മൈക്കിൾ ജാക്സിന് മുന്നേ റ്റവും കൂടുതല് വിറ്റൊഴിച്ചപ്പെട്ട അല്ലെങ്കി ഏറ്റ ഏറ്റും കൂടുതല് ആൾക്കാര് കണ്ട പടംന്ന് പറയുന്നത് എൽവിസ് പേഴ്സ്ലിലിയ്ടേ പിന്നെ ഈ മൈക്കിൾ ജാക്സനായിട്ട് എൽവിസ് പോഴ്സ്ലിക്ക് ഒര് ബന്ധൊണ്ട്. എൽവിസ് പേസ്ലീന്ന് പറയുന്ന വ്യക്തി കീടെ മോളെ കല്യാണം കഴിച്ചത് മൈക്കിൾ ജാക്സനാ ഹലോ